ആ
ഹലോ.
ആഹ കേക്കാം ഇപ്പൊ കേൾക്കാം ഞാൻ ഇന്ന് എന്താ എടുക്കുവ.
ഞാന് ഇവിടെ കെടക്ക.
ആഹ പണി എന്റെ വീട്ടിലാണ് അപ്പൊ അങ്ങനെ പണിയില്ല.
ആ അതുകൊണ്ടാണ് മടിയില്ലാത്തെ. അല്ലെങ്കിൽ പണിയുള്ള സമയല്ലേ. കെടക്കാൻ പാകത്തിന് പറ്റത്തില്ല. പണിന്ന് പറഞ്ഞ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടു ഞ്ഞി ചെർ അതിനും ചായയൊക്കെ കൊടുത്തു. കൊടുത്തു ഞാനും കഴിച്ച് അയിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു.
ഇനി അടുത്ത പരിപാടിക് നോക്കാൻ നിക്കണേണ്ടാവുള്ളൂ ല്ലേ.
ആ അടുത്ത പരിപാടിക്ക് തീ കത്തിക്കാൻ പോവാ. ആ വെർ വെറകടുപ്പിലാണ് നമ്മൾ ചോറ് വ അപ്പം അടുപ്പ് കത്തിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലായിരുന്നു.
ആഹ
ഇന്ന് എന്റ ഉമ്മച്ചി വിളിച്ചായിരുന്നു അപ്പോ ഉമ്മച്ചി വിളിച്ചിട്ട് ഫോൺ കയ്യിലിരുപ്പു ണ്ടായിരുന്നു.
ആ
അപ്പം ഇങ്ങനെ ചെയ്തോണ്ട് സംസാരിക്കും ഞാൻ ഫോൺ വിളിക്കും.
ആ
പതിവുള്ളതാണ് അങ്ങനെ കൈയിലുണ്ടായിരുന്നു.
അങ്ങനെ പണിട്ക്കും ചെയ്യും സംസാരിക്കും ചെയ്യും.
ആ അപ്പം നമ്മുടെ പണിയും കഴിയുന്നില്ലല്ലോ? അല്ലെങ്കിൽ പണി കഴിയാതെ ഫോണി
ആഹ ആഹ. ആഹ. ആ ചായകുടിയൊക്കെ കഴിഞ്ഞു.
എന്താണ് ചായക്ക്?
ചെറുപയറ് കറിയും ദോശേം.
ദോശെ ദോശേണ് ഈ മറ്റേ ഉഴുന്ന് അരച്ചുള്ള ദോശ
ആ ആ ആ
അരി ഉഴുന്നും അതിന് ചെറ്പേറ് കറിയോ
ആ
അയ് എന്നാ ഇല്ല അത് നല്ല കോമ്പിനേഷനാണോ
ആ ഞങ്ങക്കൊക്കെ ഇഷ്ടാ
ചെറുപേർ കറിന്ന് പറയുമ്പോ എങ്ങനെയാ നിങ്ങള് കറീനേ ചേർക്കുന്നെ
ഏങ്ങനെ
ആ ചെറുപയറ് കറി എങ്ങനെയാ വെക്കുന്നേന്ന് അങ്ങോട്ടേക്ക് വീട്ടിലൊക്കെ എങ്ങനെയാ വെക്ക് ന്നത്
അത് ഉള്ളീം തക്കാളി ഒക്കെ വാട്ടീട്ട് ചെറുപയറും ഉരുളക്കെഴങ്ങും കഴുകിട്ടിട്ട് പിന്നെ നമ്മള് സാധാ മുളകും പൊടീം മഞ്ഞപൊടീം ചിക്കൻ മസാ സാലിം ഒക്കെ ഇട്ടിട്ട് പിന്നെ വെള്ളം പാർന്നിട്ട് കുക്കറില് ഒരു അഞ്ചാറ് കൂക്കാണ് കൂക്കിച്ചും
എന്നിട്ട് തേങ്ങ അരക്കോ
ഇല്ലല്ല തേങ്ങ രക്കൂല
ആ ഞാൻ ആദ്യായിട്ട് കേ ക്ക്ന്ന കറിയാട്ടോ ഇല്ല ഞങ്ങക്ക് ചെറുപേറ് ഞങ്ങള് ദോശക്ക് സാമ്പാറ് അല്ലെങ്കി ചമ്മന്തി
ക്കളോ അ ആ
ഇന് വേറൊന്നും വെക്കത്തില്ല ഇന്ന് ഞങ്ങക്ക് ചമ്മന്തി അല്ല സാമ്പാറും ഇഡ്ലി വായിരുന്നു ആ കൊച്ചിന് ദോശ മതി സ്കൂളിന്ന് വന്നോണ്ട് പിന്നെ അവനിക്ക് മാത്രം ദോശ ചുട്ട് കൊടുത്തു
ആ ആ ഇഡ്ലി കഴിക്കില്ല ഇഡ്ലി കഴിക്കില്ല
ഇഡലി കഴിക്കും പക്ഷെ ഇച്ചിരി കൂടി ഇഷ്ടം ദോശയാ അതുകൊണ്ട് എന്നോട് പറഞ്ഞ് ഉമ്മീ ദോശ മതീട്ടോ ഉമ്മിന്ന് പറഞ്ഞു പിന്നെ രാവിലെ കഴ ഇവിടെന്ന് കഴിക്കാൻ ഇഡലിയും കൊടുത്തു അല്ല ദോശയാകുമ്പോഴത്തേക്ക് നമ്മള് അവിടെ തന്നെ നിന്ന് ചുട്ടോ ണ്ടിക്കണ്ടേ ഇഡലി ആവുമ്പ ത്തേക്ക് നമ്മക്ക് വെച്ചിട്ട് വേറെ എന്തെങ്കിലും പരിവാടി പണിയെ ചെറിയ പണിയൊക്കെ ഉണ്ടെങ്കില്
ചെയ്യാ ആ ആ അ
അപ്പോഴത്തേക്കും ഇഡലിയാണ് എനിക്ക് എള്പ്പം എനിക്കിഷ്ടവും ഇഡലി ദോശനെക്കാളും അപ്പം ഞാന് ഇഡലി ഞാ ഉണ്ടാക്കിപ്പോ അപ്പൊ പിള്ളേർക്കും അത് മതിന്ന് പറഞ്ഞോണ്ട് പിന്നെ കൊച്ചിന് ദോശ സ്കൂളിൽ കൊട്ത്തു വിട്ടു ഒരാക്കിന്ന് ഉച്ചവരേ ഒള്ളൂ സ്കൂളില് എന്തോ സ്റ്റാഫ് മീറ്റിംഗാന്ന് പറഞ്ഞു
ആ ആ
അതുകൊണ്ട് ഉം മൂന്ന് ആ ങ്ങട്ട് പിന്നെ അവള് പിന്നെ വന്നിട്ട് കഴിച്ചോളും
ആ
അതോണ്ട് ഇത്
സ്കൂളില് ചോറൊന്നും കിട്ട് ണ്ടാവിലാല്ലേ ആ ആ ആ ഞങ്ങക്ക് പിന്നെ സ്കൂൾക്ക് ചോറ് കൊടുക്കേണ്ട ആവശ്യല്ല സ്കൂളില് ഇ ണ്ടാവും
കറിയും കറിയൊന്നും വേണ്ട
ആ കൂട്ടാനെ എന്തേലുക്കെ കൊണ്ടോവും ഇന്നാലു സ്കൂളില് ഇണ്ടാവും ഇപ്പേരിം കറിം ഒക്കെ ഇ ണ്ടാവും എന്നാലും ഉ ഓലെ എന്തേലുക്കെ കൊണ്ടോവും
ആ ആ ആ ആ
ഈ പച്ചക്കറികളൊന്നും കഴ കൊണ്ടോകുല അതൊന്നും ഇഷ്ടല്ല അവർക്ക് അവർക്ക് ഈ ചിക്കൻ പൊരിച്ച സോയാബീൻ പൊ റിച്ചത് അല്ലെങ്കിൽ പപ്പടം അല്ലെങ്കിൽ ഉരുളങ്ങിയും പൊരിച്ച അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ പററ്റൊള്ളോ
സ്റ്റേറ്റ് സ്റ്റേറ്റ് സിലബസിലെല്ലാം ചോറുണ്ട്
ആ ആ
ഇവിടെ സി ബി എസ് ഇിക്കാണ് ഇല്ലാത്തത്ഈ പിള്ളേരുടെ സി ബി എസ് ഇയില അപ്പം നമ്മൾ തന്നെ കൊടു മക്കൾ അതൊക്കെ കഴിക്കോന്നർക്കറിയ നമ്മള് കൊടു ത്ത്ഇട്ട് ശീല ആരുന്നുണ്ട്
ആ ആ അതെ ഉം എന്താ തീ തീ പിടിപ്പിച്ചോ
ആ തീ പിടിപ്പിച്ചിട്ട് തീ വെളിൽ ഒരു അടുക്കളയുണ്ട് ആടു കളയില് തീ പിടിപ്പിച്ചിട്ട് ഇനി കലോ ആ വേറ ഉണക്കെ വെറാകല്ലേ
എന്താ ഇങ്ങോട്ട് ഡാർപ്പായികെട്ടിക്ക
ആ ഷീറ്റ് ഇട്ട് എന്താ ഒരു റൂമ് പോലെ
ഉ റൂമ് പോലെ ഷീറ്റ്കണ് ബാക്കിെല്ലാം വർക്ക്
ആ ആ ആ ആ അറിയ അറിയ
അവിടെ ഷീറ്റിട്ടിട്ട് ബാക്കിയെല്ലാം കൂടെ ബാക്കിയെല്ലാം വാർത്തയാ അത് വെളിയിലുവാ പുറത്താ
ആ ആ
വീടിന്റെ പുറത്ത അവിടെ അങ്ങോട്ടും ഇങ്ങടും കയറി നടക്കണം എന്നുള്ള ഒരു ഒറ്റ ഒരു പ്രശ്നം
അതെ എന്നാലും അവിടെ ഒഴഞ്ഞു പോയാ അവിടെ ഒരു അങ്ങനെ ഇതാണല്ലേ മറ്റേ വൃത്തിൽ കടക്കം ചെയ്യും
ആ വൃത്തിൽ കിടക്ക ചെയ്യും നമ്മുടെ എന്നും ഉപയോഗിക്കുന്ന അടുക്കളയിയിലും പുകയോ കരിയോ
ഒന്നാവൂല്ല
അങ്ങനെ ഒരു രണ്ട് ഗുണങ്ങളുണ്ട്
ആ ഹ
അതുകൊണ്ടാണ് അവിടെ കരിത്തി അതുപോലെ ഇപ്പൊ ഗ്യാസ് ന്ഭയങ്കര വിലയായി അല്ല കിട്ടാനുംല്ലതായി
ആ ആ
വിലയും കൂടി കിട്ടാനും ഇല്ലാതെ ആയ അതുകൊണ്ട് അ വരുന്ന അതുകൊണ്ട് ഇല്ല ആ അടുപ്പില് ചോറ് മാത്രം വെക്കത്തുള്ളൂ
ആ
ആ പയറ് പരിപ്പ അങ്ങനത്തെയൊക്കെ വേവിക്ക കുക്കറില് മറ്റേ ഇൻഡക്ഷൻ കുക്കർ വെക്കും മറ്റേ കരണ്ട്ടുപ്പില്
ആ ആ ആ
അങ്ങനെ സോളാർ ഉള്ളതൊണ്ട് അതില് വെച്ചാല് എളുപ്പുണ്ടല്ലോന്ന് പറഞ്ഞ അതീവക്കും
കുക്കറ് കറണ്ട് അടുപ്പുമേ വെക്കാൻ പറ്റുന്ന കുക്കർ ആയിരിക്കുംല്ലേ ആ ആ
അതുകൊണ്ട് അങ്ങനെ പിന്നെ ബാക്കി ഗ്യാസും മേലും ഇങ്ങോട്ട് വെക്കും
ഉച്ചക്കെ കറിക്കൊക്കെ എന്താ
ഉച്ചക്ക് കറിക്ക് രാവിലത്തെ സാമ്പാറുണ്ട്
ആ
ക്കം പൊരിക്കൻ ഇരിക്കൊന്ന്‌ണ്ട് പിന്നെ എന്താ? പിന്നെന്തെങ്കിലും ഉം തോരനും കുടെ വെക്കണം.
ആ
എന്തെങ്കിലും വെക്കണെ എന്താണെന്ന്‌ തീരുമാനമായിട്ടില്ല. ഇല്ല ഇവിടെ എല്ലാ നേരവും ചൂടോട് കൂടി വേണ്ടത് കൊണ്ട് മൂ മൂന്നിന് നാലു നേരം പണിയാ.
രാത്രിക്ക്ഞ്ഞ് വേറെ വെക്കോ?
രാത്രിൽത്തേക്ക് വേറെ
ആ ആ നല്ല പണിയാപ്പ. പണ്ടത്തെ ആൾക്കാരെ പോലെ
ആ പണ്ടത്തെ ആൾക്കാരെ പോലെ ഈ ഉം ഹോട്ടല്ലേ പോലെയെ ചൂട് ചൂട് ചൂട് ചൂട്.
ആ ഞങ്ങളവിടുത്തെ പ്പാക്കക്കെ ചൂട് വാണം അപ്പ ഞാനെന്താ ഞങ്ങളെന്താ ചെയ്യാ ച്ചകിടുത്തെ ചോറ് വെച്ചത് ഇപ്പാക്ക് മാത്രം വേറെ തെളപ്പിച്ചിട്ട് ഒന്നുകൂടി ഊറ്റി കൊടുക്കും.
അതെയാ ആ ഇവിടെതെളപ്പിച്ചൂ ക്കിട്ടൊണ്ടെങ്കിയത് പെട്ടെന്ന് കണ്ടുപിടിക്കും.
ആ അത് നല്ലോണ്ണം ഈ ഓട്ടപാത്രത്തിലിട്ടിട്ട് നല്ലോണ്ണം വ താക്കും വള്ളം. താക്കും.
ആ എങ്ങനെ എങ്ങനെയെക്കെ ചെയ്ത് കൊടുത്താലും ഇവിടെ കണ്ടുപിടി
ഏ?
ഇതാ
ആ അങ്ങനെകാട്ടു പിന്നെ കറിയൊക്കെടുത്തിട്ട് ഇപ്പാക്ക് മാത്രം ഒരു പാത്രത്തിൽ ഇട്ടിട്ട് മ്മ ചൂടാക്കിട്ട് അങ്ങനെ കൊടുക്കും അല്ലാതെ വേറെ വെക്കലൊന്നുല്ല. രാവിലെ വെച്ചെന്നെ ഒന്നും കൂടിയങ്ങട്ട് ചൂടായി കൊടുക്കും.
അതെയൊ ഇവടെ വെക്കണം എല്ലാ നേരവും വെക്കണം.
ആ ആ അപ്പ നല്ല പാടി ഒരിങ്ങി നേരണ്ടാവില്ലല്ലേ?
ഉം ആ അത് ശരിയാ ഫസ്റ്റ് ഞാനുവത് ഓർക്കും.
ആ ഇത് ഞമ്മക്ക് എന്താ പറയാ രാവിലെ എല്ലാതിനും വെ ചച്ച പിന്നെ വൈകുന്നേര ഒര് പണിയില്ലല്ലോ അമക്ക് മക്കള
വൈകുന്നേരം പിള്ളേര് വന്ന് കഴിഞ്ഞിട്ട് പിള്ളേർക്കൊള്ള കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ചരക്കെ ആമ്പത്തേക്കും വീട് ടും കേറും പിന്നെ അത് കഴിഞ്ഞപ്പത്തേക്കും പിന്നാ തിന്റൊള്ളല്ലാം ചെയ്തെല്ലാം കഴിഞ്ഞ് സന്ധ്യ കഴിയുമ്പഴ്ത്തേക്കും ഉം നമസ്കാരോല്ലാം കഴിഞ്ഞ് ചോദ്യക്കെ ചെയ്തിട്ട് പിന്നെ പിള്ളേർക്കും കഴിക്കാൻ കൊടുത്ത് കഴിയുമ്പഴ്ത്തേക്കും പിന്നെ ആ രാത്രിൽത്തെ ഫുഡ് കഴിക്കൽ. ല് പത്തര പതിനൊന്ന് ആ സ ഏ അതിനുള്ളിലേ കഴിക്കൂളൂ.
ആ
റ്റുവിന്നെല്ലാം പാത്രോല്ലാം കഴുകിപ്പെറുക്കി എല്ലാം അടിക്കിപെറുക്കിയെല്ലാം വെച്ചിട്ട് കേറി കെടക്കും ആ നേരം വെളുത്ത അഞ്ചര ആമ്പ അലാറടിക്കുമ്പ ഓ നേ
ഇപ്പഴ്ന്നു ഇപ് പ്പെവിടെയാങ്ങനെ രണ്ടു നേരം വെക്കണത് അങ്ങനെ ഇല്ല ങ്ങളങ്ങനെക്കെണ്ടോ?
ആ എല്ലാരും പറയത് ശെരിയാ എല്ലാരും പറയും ഇപ്പൊ അങ്ങനെക്കെയോ ആ ഞാൻ പറഞ്ഞ് അപ്പോ എല്ലാം രാ വിലെ രാവിലെ ചുട്ടു അപ്പോ ആ ഇങ്ങനെ ആക്കി വെച്ചതാണെങ്കിൽ പോലും രു അതൊന്നും കഴിക്കേല പിന്നെ എന്തെടുക്കാൻ പറ്റും?
ആ നല്ല മലക്കാങ്ങനെ ആയല്.
എടതോട്ടും പോകാൻ പറ്റൂലന്നേ നമുക്ക്
ആഹ അതേനെയ ബുദ്ധിമുട്ടല്ലേ നമ്മൾ എവിടെലും പോയി വന്നത് ഇതവെക്കണലോ വെക്കണലോ വിചാരിച്ചിട്ട്
ആ എങ്ങോട്ടേലും പോയി കഴിഞ്ഞാൽ ഭയങ്കര പണിയപിന്നെ പോയിട്ട് എങ്ങോട്ടേലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചെലപ്പോ പ്പം ഞാൻ എളുപ്പപ്പണിക്ക് ബൊറോട്ട വാങ്ങണം
ആ അങ്ങനെ തിന്നോണ്ട് പിന്നെ കൊഴപ്പല്ല അല്ലെങ്കി പിന്നെ അന്നും പണിയല്ലേ
ഒരു നേര വല്ലേ ഉള്ളൂന്ന് പുറത്ത്
ഞാന് വല്ല ഉച്ചക്ക് വല്ല കല്യാണം അങ്ങനെ എന്തെങ്കലും പരിപാടി ഉണ്ടെിൽ ഞാൻ എന്താ്യ തലേ ദിവസത്തെ ചോറക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജൊക്കെ കയറ്റി വെച്ചിട്ട് രാത്രിക്കക്ക്താപ്പിക്കും പിന്നെ അന്ന് വക്കൊന്നല്ല ആ തലേ ദിവസത്തെ കറിയൊക്കെ ഉണ്ടെങ്കി അങ്ങനെ വെക്കും പിന്നെ ഒരു നേരെ രാത്രിക്ക് മാത്രം മതിയല്ലോ അപ്പൊ അങ്ങനൊക്കെ ചെയ്യും
ഉം എന്നാ ശരി എന്നായേ
ആ ശരി ശരി